ഹലോ ആഹകേക്കാം പറഞ്ഞോ തൊണ്ട് വിശേഷം
ഓ സുഖായിട്ടിരിക്കുന്നു
ആണോ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിയൊക്കെ കഴിഞ്ഞു
സമയം ഇപ്പ ഇപ്പ ചോറ് കഴിക്കേണ്ട സമയയല്ലോ
ഞങ്ങള ഞങ്ങള ഇന്നും നേരത്തെേ ചോറ്ടി ന്ന ആൾക്കാരാണ് എട്ട് മണിക്ക് മുമ്പ് കഴിക്കുന്നത്
ആ്ന്നോ ഞാനും അങ്ങനെന്ന നമ്മള് നേരത്തെ ചോറ് കഴിക്കണെന്നാ കാരണം ചെങ്കിലേ അതൊക്കെ നല്ല പോലെദഹിച്ച് നമുക്ക് നല്ലപോലെഓർ പറങ്ങാൻറ്റും
ആഹ ചോറ് കഴിച്ച ഉടനെ ഉറങ്ങി കൂടാന്നല്ലേ പറയന്നേ
റങ്കില എടുക്കും അതി്ന്റെ സംഗതികളെല്ലാം കഴിഞ്ഞ് വരണമെങ്കിൽ
ഉം സത്യ
ഉ ആഅതാ
ഇറിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെേ കഴിക്കും പപണ്ടൊക്കെ മുൻപാരെ ഒമ്പത് ഒമ്പതരായിരുന്നു അപ്പൊ അതൊ ട്‌ നേരത്തെ ഞാൻ കഴിക്കും. ഇന്ന് പക്ഷേ താമസിക്കും ഇന്ന് വൈകി
ആന്നല്ലേ?
ഇന്ന് താമസിച്ചാ ചായയൊക്കെ കുടിച്ചതും.
ആഹ് ഞാനും എന്തോ അഞ്ചര അഞ്ചരയൊക്കെ കഴിഞ്ഞാരന്ന് ചായ കുടി ച്ചപ്പം.
ഉം.
അഞ്ചര കഴിഞ്ഞു ചായ കുടിച്ചപ്പം. കാരണം ഞാൻ മാത്രേ ഉള്ളായിരുന്നു ഇവടെ. അപ്പൊ പിന്നെ ഞാ വിചാര്ച്ച്ട്ട് താമസ്ച്ച് ചായ കുടിച്ചാ മത് തിയല്ലോ ച താമസ്ച്ച ചായ കുടിച്ചതും. അതോണ്ട് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനൊന്നും ഒണ്ടാക്കിയ തുവില്ല. ഒന്നും വാങ്ങിയതും ഇല്ല.
ആഹ് ആഹ്
ആ കൊച്ചുണ്ടെങ്കില് എന്തെങ്കിലൊക്കെ വാങ്ങ എടുക്കോ ചെയ്യുന്നതും.
ആഹ കൊച്ച് അവിടെല്ലാ ല്ലേ?
ആ കൊച്ചിവിടെ ഇല്ല. അവള് അമ്മേ ടെ വീട്ടുകാരെ പോയി.
പിന്നെ വേറെന്താണ്. വിശേഷ
വേറെ ആഹ ഇന്നവിടെ എന്തുവാ കറിക്കെന്തുവാ?
ഇന്ന് ഞങ്ങക്ക് മീൻ കിട്ടിയായ് രുന്നു. മിക്കേസവും നമ്മള് മീൻന്ന് കറി തന്നെ വെ പിന്നെ ചക്ക എരിശേരി വെ ച്
ച ചക്ക എരിശ്ശേരിയോ?
ആ ചക്ക കറി വക്കത്തില്ലേ?
ചക്ക ആണോ ആഹ്.
ക്കത്തില്ലേ?
ആഹ് ഹാഹാ മനസ്സിലായി മനസിലായി ഞങ്ങൾ ഇവിടെ ചക്ക കൂട്ടാനായിട്ട് അല്ല ചക്ക കൊഴയ്ക്ക നമ്മള് ചീന
ആഹ് അതിന് ഞങ്ങൾ അതിന് പറയുന്ന ചക്ക കൂ ട്ടാൻന്ന പറയുന്നെ.
ചക്ക കൂട്ടാൻന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാ അത് ഉം നല്ലയാ. ആഹ് പക്ഷെഇത്തവണ ചക്കയുടെ ഒരു സങ്ങ സാധനങ്ങളും കഴിച്ചില്ല. കാരണംഎ വെച്ചാല് നമ്മ മ്മടെ വീട്ടിലാണെങ്കി ഒരൊറ്റ പ്ലാവേ ഉള്ളു. അയിനകത്ത് ഇത്തവണ കഞ്ഞി കായ്ച്ചതേ ഉള്ളൂ. അയിലത്തന്നൊങ്ങുങ്ങ് കിട്ടിയതോ ഒന്നുഇല്ല ചക്ക
യോ ഈ വഷം എല്ലായിടവും ചക്കയാര്ന്ന്
ഇഷ്ടംപോലെ ചക് അത് ഈ ചക്ക കൊഴക്കും ചക്ക വെച്ച് ഭജ്ജിയുണ്ടാക്കും കൂടുതലും വറ്റലുണ്ടാക്കും ക്കൊവ ചെയ്യുന്നെ എന്നട്ട് പഴിപ്പിക്കേയും ചെയ്യും പയ് - ജി ഉണ്ടാക്കുന്നെ വെച്ചയ്ഞ നമ്മളേ ക്ക്യ പൊരിക്കത്തില്ലെ ഏത്യക്ക്യാ പ്പുണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ മൈതാമാവ് വ് കലക്കി അധികം ലൂസ് ആവര് നല്ല കട്ടിയില് തന്നെ കലക്കണം എന്നിട്ട് നമ്മളാണെങ്കി അയിനകത്തോട്ട് ആദ്യം മൈതപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് പഞ്ചസാര കൊറ ച്ചുപ്പ് നല്ല പോലെ കലക്കി എടുത്തിട്ട് ചക്ക മു എടുത്തിട്ട് അയിനെ തൊള്ള ഏഹ് ചക്കക്കുരുവും മറ്റേ അയിന്റെ പാടയും എല്ലാം കളയണം പാടയെല്ലാം കളഞ്ഞിട്ട് അത് നല്ല പോലെ ഈ മാവിനകത്തോട്ട് മുക്കിയിട്ട് പൊരി ചങ്ങെടുക്കണം പിന്നെ കടലമാവില ചെയ്യുന്നതെങ്കി അതും നല്ലതായിരി രിക്കും
ആഹ അയ്നകത്ത് പിന്നെ മധുരത്തിന്റെ ഫില്ലിങ് എങ്ങണം ചേർക്കോ ഇല്ലല്ലല്ലല്ല
തെ ഏത്തക്കപ്പം പോലെ പൊരിച്ചെടുക്കുവല്ലേ
ആഹാ ഓ ഓ ശരി ശരി ഇപ്പൊ മനസിലായി ആഹഹ അപ്പം ചക്ക അങ്ങനെ
പോണെന്നുണ്ടെങ്കിൽ ഓഹ് അമ്മള് ഏത്തക്ക ക്യാ അപ്പംഉണ്ടാക്കുന്ന ഉണക്ക് ക് തന്നെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കടല കടലമാവി ചെയ്യുവാണ്ന്ന്ണ്ടെ
പക്ഷെ വരിക്കചക്കെല് അങ്ങനെ ചെയ്യാൻ പറ്റോ എടാ വരിക്കകേട്ടാ വരി രിക്ക ചക്കെയിൽ അങ്ങനെ ചെയ്യാൻ പറ്റോ
ആഹ് വരിക്കച്ചക്കെ ചെയ്യാൻ പറ്റ മറ്റേത് ചെയ്യാന്ന് വെ ച്ചഴിഞ്ഞാല് നമ്മുടെ വയണഇല ഇല്ലേ വയണലാ ആ അത് നമ്മൾവയറ്റ് വിക്കച്ചക്കയിലാണോ ഉണ്ടാക്ക്ന്നത്
ആഹ് ആഹ് ആഹ്
ആ മറ്റേ നമ്മുടെ മറ്റേ കൂഴച്ചക്കെ ഇല്ലേ
ആഹ
ആഹ കൂഴച്ചക് ക്കെന്ന് വെച്ചഴിഞ്ഞാൽ അത് ഇട്ത്തിട്ട് അരിപ്പൊടിയും അത് നല്ലപോലെ മിക്സി ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അരച്ചിട്ട് അതേപോലെ ചേർ ത്ത് കുറച്ച് തേങ്ങ തിരുമ്മി ഇട്ടിട്ട് ശർക്കര പാവ് കാച്ചി തന്നെ ഒഴിക്കണം അല്ലാതി ഇട്ട് കഴിഞ്ഞാൽ രസമില്ല. അതിനാത്തോട്ട് കുറച്ച് ചിലര് ചുക്ക്പൊടി ചേർക്കും എനിക്ക് ചുക്ക്പൊടി ഇഷ്ടല്ല. നമ്മള് ഏലക്കാപ്പൊടി ചേർത്ത് ആ ഏലക്കാപ്പൊടി ചേർത്ത് ല്ലപോലെ കുഴച്ചിട്ട് വയണെല വയണേലാക്കാത്ത് ഉണ്ടാക്കാം ഇില്ലെന്നുണ്ടെങ്കി വ
വാണ്ട വട്ട പക്ഷെ നമ്മള ഉണ്ടാക്കും ഇയാൾ പറഞ്ഞപ്പോ ഇപ്പം തന്നെ വായിക്കൂടെ വെള്ളം വരുന്ന്.
സത്യമായി എനിക്കും അത് പറഞ്ഞപ്പൊ കൊതിയോന്നുള്ളതള്ള ത് പോലെ പറയണമല്ലോ
ആഹ് നമ്മള് ആ ഇഷ്ടാ നമ്മള് അത് ഉണ്ടാക്കും അതൊക്കെ പക്ഷെ ഈ ചക്ക ഭജി ഉണ്ടാക്ക് ആദ്യയ്ട്ട് കേക്കുവാ ഉണ്ടാക്കിട്ടുല്ല കേട്ട്ട്ട്
ഇല്ലല്ലേ ഒരൂസം ഉണ്ടാക്കി നോക്ക് കടലമാവ് വെച്ച്ട്ടോ അല്ലെങ്കില് മൈദ
എന്റെ വീട്ട്ല് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോ പർഞ് അവ്ടെ ഈ ചോമന്ന ചെമ്പരത്തി വരി ക്കെണ്ട് ഭയങ്കര ടെസ്റ്റാ അത് അപ്പയെ കൊണ്ട് വന്ന് എല്ലാർ ഷ്ട്ടാ നല്ല ചോമചോമായിരി
ഇരിക്കും ഞാനത് പ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ നേ ഇതാ നേര് ഞാ കയ്ച്ച്ട്ടില്ല
അത്പോ അത്പോലെ ഇരിക്ക്ന്ന നല്ല റെഡ് കളറാ ഭയങ്കര ടേസ്റ്റുഹാ ആത് അങ്ങനെയാ അത് അപ്പ അമ്മ ഇന്നലെ വിളിച് ൾച്ചപ്പം പറഞ് അത് പഴുത്ത് തുടങ്ങിന്ന് പർഞ് ഞാൻ ഇന്നലെ ചോയ്ച്ച് അമ്മേ അത് വെള്ളം കയറിയോന്ന് ചോയ്ച്ചപ്പം ഇല്ല ഇപ്പം വെള്ളോന്നും
ഓ വെള്ളം കേറിയില്ലെന്നോണ്ടേ നല്ലതായിരിക്കും
അത് കൊണ്ട് വന്ന എല്ലാർക്കും ഇഷ്ടാ അപ്പ എന്റെ അട്ത്ത്ള്ള വീട്ട്ലുള്ള എല്ലാരും ചോദിക്കും കൊണ്ടുവന്നില്ലേ ചക്ക ചക്ക കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കും ഈ വർഷം കിട്ടില്ല ഞാ പറഞ്ഞു ഇപ്പോഴ അവിടെ ഈ വർഷം ലേറ്റായിട്ടാ വീട്ടിൽ ഒരുപാട് പിലാവ് ഉണ്ട്
ആഹ് അല്ലിയോ ഓ അപ്പൊ നിങ്ങക്ക് എന്തെല്ലാം ഉണ്ടാക്കാം ചക്ക വെച്ച് ട്ട്
ആഹ് അപ്പ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല നമ്മള് ചക്ക പഴിപ്പിച്ച് തിന്നും ഈ ചക്കയപ്പം ഉണ്ടാക്കും
ഉണ്ടാക്കും ആ ഇവിടൊണെങ്കി ഞങ്ങടെ ഇവിടെ ചക്ക - ഈ തവണ കിട്ടിയില്ല കേട്ടോ എന്റെ മോളാണെങ്കിൽ എന്റെ ചിറ്റ എടുത്ത് വിളിച്ചു വച്ചിട്ട് പറഞ് ചിറ്റേ എനിക്ക് ചക്ക വേണം ഈയിടക് ക്ക് ഞങ്ങളവിടെ ചെന്നപ്പം ചിറ്റ കുറെ ചക്ക തന്ന് ചെറിയൊരു ചക് അതവിടെ ആരും കഴിക്കത്തില്ല അപ്പൊ തന്ന് വിട്ട് അപ്പൊ ഇവിടെ കൊണ്ടന്നപ്പം അഞ്ചോ ആറോ ചൊളയങ്ങാണ്ടേ ഒള്ളായിര്ന്നു അവള് അത് മൊത്തം കഴിച്ച് എന്നിട്ട് ചിറ്റെ വിളിച്ചിട്ടങ്ങ് ചോദ്യവായിരുന്ന്, അങ്ങനെ ഞാൻ ചിറ്റെ ഇതിന് മുന്നേ ഒരു വട്ടം ചക്ക വെച്ചിട്ട് വിളി ചെലപ്പോ ഞങ്ങക്ക് പോവാൻ പറ്റിയില്ല അം ആഹ് എനിക്ക് പോവാൻ പറ്റിയില്ല അപ്പൊ ചിറ്റ വിളി പറഞ്ഞു നീ വരണേ നീ വരണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആഹ് വരാ ഞാൻ ചിറ്റെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചെ ഇന്നില്ല പക്ഷെ അത് അവിടെ ഇരുന്ന് ചീത്തയായി അവരതെടു കളഞ്ഞു കാരണം അവിടെ ആരും ചക്ക കഴിക്കത്തില്ല ആ ചിറ്റ പറഞ്ഞ നിന്നെ വെച്ചോണ്ട് ആ നിന്നെ വെച്ചോണ്ട് വിളിച്ചല്ലയോ നീ എന്താ വരാ ചിറ്റെ എനിക്ക് സമയമില്ലായിരുന്നു
നമ്മളെ വീട്ടിലും അങ്ങനെ ഓ ഇനിയിപ്പഴേ ചക്ക വെള്ളം കേറി ഇനി
വെള്ളം കേറിക്കാണും സത്യവാ ആഹ് പക്ഷെ വെള്ളം കേയറിയാലും ചക്ക ഇതുപോലെ കൊഴയ്ക്കാൻ നല്ലതായിരിക്കും ഉം ഇത്തവണ
അടത്തി തിന്ന് അങ്ങനെങ് വെള്ളം കയറെല്ലെ ക മഴയ പറഞ്ഞാ ഇത്രയും വെയിൽ കഴിഞ്ഞിട്ടുള്ള മഴയല്ലായിരുന്നോ അത് അതോണ്ടെ
ഉം ഈ കവറൊക്കെ കെട്ടി വെച്ചാ വെള്ളം കേറാതിരിക്കുവോ
അത് അതിന്റെ വേരിൽനിന്നൊക്കെ പിടിക്കുന്നതല്ലേ വേരി ഇതിലും അത് പോയി പിടിക്കുന്നില്ലേ അങ്ങനെ അങ്ങനെ കേറ്ന്താ അങ്ങനെയും കേറും അല്ലാതെ ഇഞ്ഞി അയിന്റെ പുറ അതൂടെ അങ്ങനെ കവറൊക്കെ ഇട്ട് കെട്ടി വെച്ചാലെ അത് ചക്കയങ്ങ് അഴുകി പോത്തില്ലേ
ആഹ് ശെരിയാ ശരി ഓ ശരിയാ നല്ല പോലെ പഴുത്ത ചക്കയാണ് അടർത്തുന്നെങ്കിൽ താഴെ ടെ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടി പോവായിരിക്കുല്ലയോ
ഭയങ്കര പൊക്കത്തിനുള്ള ചക്കയൊക്കെ അങ്ങ് പൊട്ടിപ്പോവും
കുട്ടിപ്പോ ആ ഇവിടാണെങ്കി വീടിന്റെ മുറ്റത്താണെങ്കി ഒരു ചെറിയ പ്ലാവ് നിപ്പുണ്ട് ആ ചെറിയ പ്ലാവേല് ഒറ്റ ഒറ്റ ഒരെണ്ണം കഞ്ഞി കായ്ച്ച് ഒറ്റ ഒരെണം.
നിങ്ങക്ക് അവിടെ ചക്കയൊന്നും പിടിക്കാത്തെ ഏരിയാണോ? ചക്കയൊന്നും അങ്ങനെ
പ്രദേശവാ നമുക്ക് ഇഷ്ടംമാതിരി ചക്കയായാലും പ്ല മാങ്ങയാണെങ്കിലും എല്ലാം ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ വീട്ടിൽ പോയി കൊണ്ടുവര എത്താൻ ആരുമില്ല. അപ്പൂപ്പനുള്ള സമയത്താണ് വേണന്നുണ്ടെങ്കിൽ അപ്പൂപ്പൻ പോയി കൊണ്ടുവരുവായിര്ന്നു ചക്ക. പക്ഷെ നമ്മള് എങ്ങും അങ്ങനെ പോവുന്നില്ലല് ല്ലോ ഉം അപ്പം ഇത്തവണ നമ്മ കാണെങ്കിൽ ഞങ്ങടെ വീട്ടിലാണെങ്കിലേ അമ്മയിടെ വീട്ടില് ഞങ്ങള് താമസ് രിക്ക്ന്ന ഫ്ളാറ്റില അപ്പൊ അമ്മേടെ വീട്ടിലാണെന്നുണ്ടെങ്കില് ആ അത് അതുകൊണ്ട് നമുകൊന്നു ഇല്ല പക്ഷെ അമ്മേ ടെ വീടുണ്ട് അമ്മേടെ വീട് തൊട്ടടുത്ത് തന്നെ അവിടെ എ പ്ലാവുണ്ട് ഇഷ്ടം മൂലം അ മുന്നിലൊരു മാവ് നിപ്പുണ്ട് നാട്ടു മാങ്ങയാ അതോ ഇഷ്ടമാതിരി മാങ്ങയുണ്ടഅതിനത്ത് അപ്പ അപ്പൂപ്പൻ ങ് സുഖ ഇല്ലാണ്ടിരുന്ന സമയ ഇണ്ടായിരുന്നു ഇപ്പ മരിച്ചിട്ട് ഇപ്പം ഒ ന്ന്
ള ആ നിങ്ങൾക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നതാണോ ഇഷ്ടം അതോ വീടാണോ ഇഷ്ടം ഏതാണ്?
അ നമക്ക് വീടാണ് കുറച്ചുടെ നല്ലത് കാരണം അതാകുമ്പം എല്ലാരോടും സഹകരിച്ചൊക്കെ നല്ല രസ സോ പക്ഷേ ഫ്ലാറ്റിലാവുമ്പോൾ നമ്മള് ഒറ്റപ്പെട്ട ജീവിതമായി ഇരിക്കും ഞങ്ങള് പിന്നെ അമ്മേടെ വീട്ടിൽ പോവുന്നോണ്ട് നമുക്ക് അങ്ങനെ വല്ല്യ ഒറ്റപ്പെടൽ തോന്നത്തില്ല നമ്മളങ്ങ് അമ്മടെ വീട്ടിൽ പോവത്തില്ലേ അവിടെന്ന് അമ്മേടെ വീട്ടിലന്ന് ന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നില് പ്ലാവുണ്ട് തൊട്ടിപ്പുറത്ത് മാവുണ്ട് അയിന്റെ വലത് സൈഡില് കുടമ്പുളില്ലേ കറിവ
ആ അറിയാറിയറിയാം.
കുടമ്പുളിണ്ട് അമ്മുമ്മേം അപ്പൂപ്പനും ജീവിച്ചിരുന്ന കാലത്ത് നമ്മളെല്ലാം അന്ന് ഞാൻ ഞാൻ അപ്പൂപ്പന്റേം അമ്മുമ്മേടേം കൂടെനിന്നാ വളർന്നത്. അപ്പൊ എല്ലാം ഞങ്ങള് കൃഷി ചെയ്യും. ഞങ്ങക്ക് പ്രത്യേകം അപ്പുറത്ത് വസ്തു ഒണ്ട്. അവടെ ഞങ്ങള് കപ്പലണ്ടി കൃഷി ചെയ്യും തണ്ണിമ ത്തൻ കൃഷി ചെയ്യും.
ആഹാ ആഹാ ഇതെന്താ ഇത് ഇത്രേം ഇത്രേ ഇതായി കൃഷിയോട് ഇത്രേം മണ്ണിനോട് എണങ്ങി താമസിച്ചിട്ട് ഫ്ളാറ്റ് ജീവിതം കൊഴപ്പവില്ലല്ലേ?
ഫ്ളാറ്റ് ജീവിതം നമ്മക്ക് ഒരു ഒരു സ്വകാര്യതൊക്കെയുണ്ട് ഇതിനാത്ത്. പക്ഷെ എന്നിരുന്നാലും നമ്മള് അങ്ങനെ ജീവിക്കുന്നതും ഈ ജീവിതോം രണ്ട് രണ്ടാ. എനിക്ക് കുറച്ച് കൂടി ഇഷ് ടം ഇപ്പ ഇപ്പ നമ്മളിങ്ങനെ ജീവിച്ച് ശീലിച് ച്ചപ്പഴത്തേക്കും നമ്മക്ക് ഈ ഒരു സൗ ആ ഇത് ഇഷ്ടപ്പെട്ട്. കാരണം ആരുടേം വല്ല്യ ശല്യങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്കിഷ്ടവാണിത്. ഹാ നമ്മക്ക് നമ്മളങ്ങനെ ആരോടും സഹകരിക്കുന്നില്ലല്ലോ.
ഓഹോ ഹോ ഹോ ആഹ് ഈ ഗ്രാമപ നാ നടക്കണ കൊള്ള
ആഹ് ആഹ് അത്രേയൊള്ളൂ ഇതന്ന് വെച്ചു കഴിഞ്ഞാ നമ്മള് ആഹ് ഇവിടെ താമസിക്കുന്നോണ്ടങ്ങനെ പക്ഷെ നമ്മളപ്പൂപ്പന്റെ വീട്ടി പോവ്വാണന്നൊണ്ടെങ്കില് ചുറ്റിനും ആൾക്കാരാ. നമ്മളെങ്ങോട്ടെറങ്ങിയാലും ഇപ്പോ ഒരു വീട്ടിലൊരു സാധനം ഒണ്ടാക്കിയാ അപ്പറത്തെ വീട്ടി കൊടുക്കും. അപ്പറത്തെ വീട്ടിലൊണ്ടാക്കിയാ നമ്മക്ക് തരും നമ്മളോ അവിടപോയിരുന്നു സംസാരിക്കും ആഹ് അപോ എന്റെ സ്വന്തം വീട് ഞങ്ങള് വിറ്റാരുന്ന്. ആ വീട് ഞങ്ങള് വിറ്റു ഓ ശരിയടാ ശരി ശരി ആ ശരി.